ആഹ് കേൾക്ക്ന്നിണ്ടോ
ആഹ് കേക്കാലോ
ആഹ് എന്താ ഇവിടെണ്ട്
ക്കെ എങ്ങനെണ്ട്
ഇന്ന് ഒര് സ്കൂള് തുറക്കണെക്കുറിച്ച് യമ്മള നാട്ടി പഴയ കാലത്ത് പോയിര്ന്നക്ക ഒര് ഫീലിണ്ട് രാവില തൊട്ടന്നെ നല്ല മഴ കാര്യങ്ങളൊക്കെ ആഹ് ഇപ്പഴാണൊന്ന് തോർന്നെ എപ്പോഴെന്നും നാ ഇങ്ങനെര് ഒരു ചാറിങൊണ്ട് ആക ഒരു മൂടിക്കെട്ടിയ ഒരു ക്ലൈമറ്റിൽ അങ്ങനെ ഇരിക്കണണ്ട്
ആഹ് അതെ അതെ നമ്മളടെ നമ്മളുടെ കാലത്ത് കൂൾ തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് അറിയാം
സത്യായ്ട്ട് നല്ല മഴയാണ് ആഹ് നന്നായ്ട്ട് നനഞ്ഞ് ബാഗും എല്ലാം നനഞ്ഞിട്ടല്ലേ നമ്മള് ആഹ് നനഞ്ഞി ട്ടല്ലേ നമ്മള് സ്കൂൾ പോവാ
അതെ അതെ ഒരു മാസം ഒരു മാസ് എനിക്കോന്നുന്നൂ ജൂണ് ജൂണ് പകിതിയോക്കേ ആവും ശെരിക്കിനും ഉസ്കൂളക്ക ഇങ്ങനെ ഏഹ് തൊറക്കാനായിട്ടെ ഇങ്ങന മഴ നല്ല മഴെണെങ്കി ങ്കില് നമ്മുക്ക് സ്കൂള് ചെലപ്പോ തെറ ക്കില്ല്യ അപ്പൊ ജൂണ് പകിതിയെക്കാവും എനിക്ക് ഓർമ്മയിണ്ട് ഒരുപ്രാവശ്യം ഒരുപ്രാവശ്യം നമു ഞങ്ങട ഉസ്കൂള്ല് ജൂണില് മഴ കാരണം ഏഹ് പകിതി ക്ക് വെച്ചാണ് പകിതിക്ക് വെച്ച് മിൻസ് ഒരായ്ച്ച കഴിഞ്ഞിട്ടാണ് സ് കൂൾ തെറന്ന ജൂൺ അഞ്ചെക്കെ ആയപ്പഴാണ് സ്കൂൾ തെറന്നെ അപ്പ എന്താണ് പരിസ്ഥിതി ദിനവായിര് ന്നല്ലോ
ആഹ് ആഹ്
ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനവാണല്ലോ അന്ന് ന്ന് നമ്മള് ഏഹ് ഏഹ് എന്താണ് ഇപ്പോ നമുക്ക് മഴയാണ് നല്ല മഴയാണെന്നും എങ്കിലും സ്കൂള് തൊറന്ന് നമ്മള് മഴെ യത്ത് പോക് ആ അവിടേക്ക് പോയി സ്കൂളി പോയി അന്നെന്താ അന്ന് നമുക്ക് ഗിഫ് റ്റായിട്ട് കിട്ടണത് ചെ
മരങ്ങളാണ് മരം കിട്ടും ആഹ് ആഹ് പക്ഷെ ഇപ്പൊന്നും അങ്ങന കി ട്ടിണിയല്ല്യോ എനിക്കൊക്കന്ന് വെച്ചാല് എന്ക്ക് ഫസ്റ്റ് കിട്ടിയതൊര് മഹാഗണി തയ്യാട്ടോ ഇങ്ങട്ട് ഞാനെന്റെ വീട്ടില് കൊണ്ടന്നിട്ടത് ന ട്ടിരുന്നു ന്നിട്ട് ഉപ്പ ഉപ്പാന്റെ വാഴക്കും പൂളക്കും കൊണ്ടന്ന വളം ഒക്കെ കൊണ്ടോയിട്ട് ഞാൻ ഇതിനിട്ടോട്ത്തു നമുക്ക് അത്രയും ഇൻട്രസ്റ്റ്ല്ല നമുക്ക് അന്നരു ബുക്കും കിട്ടുവല്ലോ എന്റെ മരം ഡയറി കിട്ടുവല്ലോ. എത്ര ഇല വന്നു ആ എത്ര ഇല വന്നു ആ എത്ര ഇത് വന്നു അപ്പ ഇതൊക്കെ നോക്കണല്ലോ
ആഹ് ഞാനങ്ങനെ ചെയ്ത്ട്ട്ണ്ട് അന്ന് അന്ന് നമുക്ക് ആ ബുക്ക് കിട്ടും ഇപ്പൊ ബുക്കൊന്നുല്ല എനിക്കൊന്നുണു ചെടികള് കൊട് ക്ക്ന്നുണ്ടോന്ന്ണു ഇപ്പഴും
ആഹ് ഇപ്പൊ മോളൊക്കെ പ്രൈവറ്റ് സ്കൂളിലാണ് തൈ പ്രൈവറ്റ് സ്കൂളില് തൈകളി
ഇല്ല ഇല്ല ആഹ് അതെ അതെ അതെ ഞങ്ങള് ഇങ്ങനെ പോകുമ്പോ ഞ അന്നിട്ട് ഞങ്ങക്ക് അന്ന് സമ്മാനം തര്ണ ഇത് കുട്ടികൾക്ക് തരുന്നത് തയ്യാണ്‌ട്ടോ തൈ നമ്മള് കൊണ്ടുവന്ന് ആ ആ മഴയെത്ത് അന്നും നമ്മൾ ആ മഴയത്ത് കുഴികുത്തി മഴെ മഴയായിരിക്കും നല്ല മഴയായിരിക്കും ക്കും എന്താണ് നമ്മ്ക്ക് ആ നമ്മുക്ക് അയ് ഒന്നുള്ള ബോധയില്ല കുഴി ആ കുഴി കുത്തിയിട്ട് വീണ്ടും നനക്കും ച്ച് കൊട്
ഊമ് ദിവസം ആ മഴ പെയ്യ്ണ് ഇണ്ട് പറഞ്ഞ് ചീത്ത പറയും ഉമ്മയൊക്കെ എന്തിനായി വെള്ളം നനച്ച് കൊട്ക്ക്ണെ ഉപ്പ കൊണ്ടെന്നെച്ച വളൊന്നും കാണാണ്ടാവൂല ഫുള്ള് ഇതിന് കൊണ്ടോയിട്ട് ഇട്ട് കൊട്ക്കും ഇങ്ങട്ട് ഇങ്ങനെ ക്കനെ ചീത്ത പറിം
ആ പക്ഷെ അതൊക്കൊരു ഒരു നല്ല കാര്യാ ആ മഹാഗണി ഇണ്ട് ഞാൻ നട്ട ഞാൻ നട്ട മര രങ്ങൾ ഞങ്ങൾടെ ഏ വീടിന്റെ അ അപ്പർത്തെ വീട്ടിലേക്ക് അതിന്റെ കൊമ്പ് ചാഞ്ഞിട്ട് അവർക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ട് നമുക്കത് വെട്ടിക്കളയേണ്ട വന്നു
ആഹ് എന്റെ ഇപ്പളൂണ്ട് മഹാഗണി ഞാൻ പറയും പിന്നെ ഇത് ഇത് വൽതായിട്ട് ഞൻ അവകാ ശം പറഞ്ഞ് വരും ന്ന് പറയും ഞാൻ എ പ്പഴും ഇത് ഇപ്പൊ ഉപ്പന്റെ ഇപ്പ അയിന്റെ കൊമ്പ് അത് ഇന്റെ മരാണ് പറിം ഞാനെടക്ക് ഇപ്പം അത്യാവശ്യം വണ്ണൊക്കെ വെച്ച്ക്ക്‌ണ് ട്ടോ ന
ആ ശരിക്കിനും ശരിക്കിനും അതൊക്കെ ഭയങ്കര അതെ അത് ഭയങ്കര ഒര് ഒരു നല്ല കാര്യവാണ് നമ്മൾ ഈ ചെടികൾ നട്ന്നത് മരങ്ങൾ നട്ന്നത് അതൊക്കെ നമ്മുടെ പ്രകൃതിക്ക് ഇനിയുള്ള സമൂഹത്തിൽ ഇപ്പ എല്ലാവരും വെട്ടികളയാനും ഇതെയ്യാനേ ശ്രമി ക്ക്ന്നോള്ളൂ
സത്യായിട്ടും ഇപ്രാവശ്യം പാടങ്ങൾ നെകത്താ അത് പോലെ തന്നെ കാട്കൾ ഇപ്പം നമ്മക്ക് ഈ ഒരു ചൂട് കാലത്ത് എത്ര വീട്ടിൻ അകത്ത്ന്നാ പാമ്പുകളെ കിട്ടി അവിടെ പാമ്പ് ഇവിടെ പാമ്പ് എന്തുകൊണ്ട് പാമ്പുകൾ നമ്മളെ ഈ മനുഷ്യന്മാർ പിന്നെ വസിക്ക്‌ണ് സ്ഥലത്തേക്ക് എറങ്ങി വര്ന്നാ ടെ ആവാസ സ്ഥലങ്ങൾ മൊത്തം നശിപ്പിച്ചു ആ അവരെ നശിപ്പിച്ചു ആ അതുപോലെ തന്നെ പന്നികൾ ഞങ്ങളെ നാട്ടിലൊക്കെ പന്നി ശല്യം എന്ത്മാതിരിയാന്ന് അറിയോ ക്ഷം നട്ട് വെക്കാൻ വെയ്യ ക പ്പ അതുപോലെ തന്നെ ചേമ്പ് ചേന ഇതൊക്കെ വന്ന് വേ രിന്റെ അടി ഫുള്ള് കയ്ച്ച് അതിന്റെ മുകൾ ഭാഗം അവിടെ ഇട്ട്ങ്ങട്ട് പോവാണ് ഒരു മനുഷ്യന് കൃഷി ഇറക്കാൻ കോല ഇല്ല അതാണ് അവസ്
അതെന്തായി ഇവര് നമ്മൾ ഈ ചെയ്യ്ന്നത് ഇപ്പം കൃഷി ചെയ്താലും നമ്മളി ഈ ഇതൊക്ക ചെയ്യ്ന്നത് ഇപ്പൊ മൂ പല സ്ഥലങ്ങൾലും നമ്മൾ അവര്ടെ സ്ഥലത്ത് പോയി നമ്മൾ വീട് വെക്കുന്നു നമ്മൾ കൃഷി ചെയ്യുന്നു നമ്മൾ അവര്ടെ എടത്തില് പോയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യ്ന്നെ
സത്യാണ് ഇപ്പൊ ആ പ്രകൃതി ദുരന്തങ്ങളും കാരണം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ താ എത്ര പേരാണ് ഇപ്പൊ വ ഇവ്ടെ വയനാടൊക്കെ ഉരുൾ പൊ ട്ടീട്ട് മരിച്ചത് ഇതിനൊക്കെ കാരണം ഇതെന്നെ ഇതെന്നെ വെര്നത് ഇതെന്നെ പാറ പൊട്ടിക്കാ അതുപോലെ തന്നെ മരങ്ങൾ നശിപ്പിക്കാ
നശിപ്പിക്ക്ണ്ത് പ്രകൃതി മരങ്ങൾ നശിപ്പിക്കാ ഈ മരങ്ങൾ നശിച്ചാൽ തന്നെ മണ്ണൊലിപ്പ്ന്ന് പർനെ
കൂടുതലായിട്ടുണ്ടാവും അമ്മയുടെ വേരുകളല്ലേ പിന്നപ്പോ പിടിച്ചു നിർത്തുന്നത് പക്ഷെ ഇതൊക്കെ വെട്ടി നശിപ്പിച് കാര്യങ്ങളും പിന്നെ മല തുറന്നിട്ടാണ് ഇപ്പോ ഓരോ തുരങ്കങ്ങളും കാര്യങ്ങളും റോഡുകളും ഒക്കെ എല്ലാവർക്കും ഹൈ
ഒരു കൺസെപ്റ്റ്
എല്ലാം വികസനം തന്നെയാണ് വികസനം വേണം പക്ഷെ വികസ വിക വികസനത്തിനോടപ്പം തന്നെ ഇതെല്ലാം നമ്മള് ഒരു ഒരെണ്ണം നശിപ്പിക്കവാണെങ്കില് അതില് ഇരട്ടി അത് എന്ന വെച്ചാ അതിന്റെ ഇരട്ടി വളർത്താനുള്ളൊരു മനസ്സും കൂടെ നമ്മള് കാണിക്കണം ഇത് നശി
സത്യാണ് ആ ഒരു ചെടി വെട്ടണെങ്കിൽ അതിന് പകരം രണ്ട് ചെടി വെ വ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു മനസാണ് എല്ലാവർക്കും വേണ്ടത് ഞങ്ങളെ റൂട്ട്ന്നെട്ടോ നമ്മള് നമ്മടെ റോഡിന്റെ സൈഡിലൊക്കെ നമ്മള് വളരെ കാലം പഴക്കള്ള മരങ്ങളാണ്ട്ട്ട അതിങ്ങനെ പൊട്ടി പൊട്ടി വീണിട്ടിപ്പോ റോഡിന്റെ എല്ലാ സൈഡിത്തെ മരങ്ങളുമൊത്തം ഗവണ്മെന്റ് പുടിച്ചു മാറ്റുന്നുണ്ട് പക്ഷെ കാണുമ്പോ സങ്കടം വരുംട്ടാ എനിക്കൊക്കെ ഓർമ ഞാനൊക്കെ ചെറുതായിരുന്നത് മുതലെ കാണുന്ന മരങ്ങളാണ് ഇപ്പൊ അതിനൊന്നും പോയി നിക്കാനും കൂടി കോല്യല്ല ഭയങ്കര പിന്നെ ചൂടും വെയിലും
വേറൊരു കാ വേറൊരു കാര്യമുണ്ട് ഈ മഴ സമയത്തൊക്കെ കാറ്റൊക്കെ വരുമ്പോ ഈ മരങ്ങള് നമുക്ക് റോഡിലേക്ക് അല്ലെങ്കിൽ റോഡ് അങ്ങനെ വീടുകള് അങ്ങനെ ഇതിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ വരും മ് അപ്പൊ നമ്മൾ അതിന് എന്താ ചെയ്യണ്ടേ നമ്മളതിന് ഇതെന്താ ഈ അത് മഴക്ക് മുന്നേതന്നെ നമ്മളതിന്റെ കൊമ്പുകളൊക്കെ വെട്ടി ശിഖര ശിഖരങ്ങളൊക്കെ വെട്ടി ആ അതിന് അതിന് പറ്റാ അതിന്റെ അങ്ങനെ കൊമ്പുകളൊക്കെ മുറിഞ് വീ വീഴാണ്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ നമ്മൾ ആക്കണം മറിച്ചു എന്താ നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല നമ്മളപ്പ നമ്മുടെ വീട്ടിലേക്ക് വന്നെ ഒരു കൊമ്പാണ് ചാഞ്ഞു കിട ക്കണെങ്കിൽ നമ്മളത് വെട്ടോ അങ്ങനെങ്ങന ചെയ്യൂല അപ്പൊ എന്താ ഈ കാറ്റും ഇതും വരുമ്പോ അത് അത് വീഴുവാണ് മരങ്ങൾ കൊമ്പുകൾ ഒടിഞ്ഞ് വീഴുന്നു അങ്ങനെ അപ്പൊ നമ്മള് നമ്മളാ കുറ്റം പറയുന്നു നമ്മൾ ഇവരെ തന്നെ ഈ ചെടികളെ കുറ്റം പറയുന്നു ഇത്ങ്ങളെ വള ഇത് വളർത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ കൊഴപ്പം ഇത് കൊഴപ്പം പക്ഷെ അതല്ല ആ
ഇപ്പൊ ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ നമ്മൾ സൂക്ഷിക്കാഞ്ഞിട്ടാ പിന്നെ പഞ്ചായത്തിൽ നിന്നും ക്യാഷ് കിട്ടിയില്ല അവിടുന്നിത് കിട്ടില്ല ഇവിടുന്നിത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരാതി പറഞ്ഞു നടക്കും ഇതക്കെ നമുക്ക് സ്വാഭാവികമാണ് അപ്പ അതൊക്കെ ആ സമയവുമ്പോക്കെ തന്നെ സെറ്റാക്കി വെക്കണം
അതെ അതെ അതെ ഇങ്ങനെയാ നമ്മള് നമ്മ നമ്മള് ഈ ചെടികളെ വളർത്തുകയും നമ്മള് മരങ്ങള് നട്ടുപിടിപ്പിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയില് നമ്മുടെ മക്കൾക്കും നമ്മുടെ അതിനുള്ള തലമുറകൾക്കും
ആഹ് ഇ ഇപ്പ ഞമ്മള് തന്നെ വീട്ടില് ഇപ്പ ഒന്ന് ആരും സദാ ചെടികളൊന്നും ആരും വെട്ട് നട്ടുപിടിക്കത്തില്ല ഒക്കെ ബഡ് തൈകളും മതി പെട്ടെന്ന് തായ്ഫലം കിട്ടുന്ന അപ്പൊ ഒരു വീട്ടിലാണെങ്കില് ഇപ്പ ഇപ്പൊ ഞങ്ങളെ സ്വന്തമായിട്ട് ഇപ്പ വീട് വെച്ച് മാറി നമ്മളെ തൊടീൽ നമ്മള് നാട്ടത് മൊത്തം ഈ ബഡ് തൈകളാ പെട്ടെന്ന് പെട്ടെന്ന് കായ്ക്കണ തൈ ന്ത നമു ആർക്കും നമ്മുടെ തലമുറകളൊക്കെ നമു നമ്മക്ക് നമ്മളു കൂടെഅവരുടെ തലമുറ തലമുറ ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ഓരോരോ ഫലവൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ നട്ടത് നമ്മളെന്തുകൊണ്ട് എങ്ങനെ നടന്നത് നമുക്ക് തന്നെ കായ്ഫലങ്ങൾ കിട്ടണേ എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ ന നട്ടുപിടിപ്പിക്കണത്
അതെ അതെ അതെ നമുക്ക് അങ്ങനെ ചിന്തിച്ചിട്ടില്ല നമ്മുടെ തലമുറകൾക്ക് വേ മടിയാണ് നമ്മളത് അപ്പൊ പണ്ടുള്ളവര അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്കിപ്പ തിന്നാൻ കിട്ടുന്നതും
കിട്ടുന്നത് കിട്ടൂല്ലായിരുന്നു ആ ഞാനിപ്പം ഇപ്പൊ ഈ ബഡ് തൈകള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മ മറ്റേ തൈകളെ മരങ്ങളെപ്പോലെ അത്ര വലുതാവിയേ അങ്ങനെ പടർന്ന് പന്തലിക്കൊന്നും ചെയ്ലല്ലേ ചെറിയ ചെറിയ ചെറിയ മരങ്ങളായിട്ട് നിക്കല്ലേ ചെയ്യുള്ളൂ
നിക്കേണ് ചെയ്യുള്ളൂ ആ പക്ഷെ അത് അത് നടന്നതിനൊപ്പം തന്നെ നമ്മള് നമുക്ക് ആവശ്യം ആ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് അതിനും പുറമെ
കാര്യങ്ങളൊക്കെ പിന്നെ പണ്ടെന്നുപറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് അത്യാവശ്യം സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതുണ്ടായിരുന്നു ഒരു പിന്നെ അൻപത് സെന്റ്, അറുപത് സെന്റ്, സ്ഥലത്തൊക്കെ ഒരു വീട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പ്ലാവ്, മാവ്, തെങ്ങ്, ഇങ്ങനെയൊക്കൊയിരുന്നു പിന്നെ അത് അഞ്ച് മ മക്കളുണ്ടെങ്കിൽ അഞ്ചു മക്കൾക്കും പത്ത് സെന്റ് വീതം വെച്ച് കൊടുത്ത കഴിഞ്ഞാല് പിന്നെ അവർക്കും ഓരോ വീട് വരുമ്പോ അതില് തെങ്ങിനും, മാവിനും, ഇതിനൊന്നും സ്ഥലം വരുന്നില്ലപ്പൊ
അതെ അതെ നമുക്ക് നമ്മളത് ശ്രദ്ധിക്കണം നമുക്ക് നമ്മള് നട്ടുപിടിപ്പ് ച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇപ്പത് കഴിക്കാനുള്ളതിപ്പം ബഡ് തൈകള് നടന്നതിനെ കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നമ്മളൊരു വലിയ നമു ക്ക് ഒരു ര മരോ രണ്ട് മരോ നമ്മുടെ നാടൻ മരങ്ങള് നട്ട് കഴിഞ്ഞാലും അത് നമുക്ക് ഗുണം അല്ലേ
സത്യാണ് അതാണ് പക്ഷെ ആർക്കും അതിനില്ല സ്ഥലം ഇല്ല സ്ഥല പരിമിതി കുറവാാണ്ന്നാ പറഞ്ഞത്
ആഹ് ഓ
സ്ഥലണ് ഇപ്പോ ഉള്ള ആളുകൾക്ക്ള്ളത് അവിടെ ഒരു കിണറും ഒരു വീടും പിന്നെ വന്ന് കഴിഞ്ഞാ പിന്നെ അവിടെ അധികം
അതെ അതെ അതെന്താ ഈ സ്ഥലങ്ങൾല് ഉള്ളതൊക്കെ ഈ മരങ്ങളും ഇതും മുറിച്ചിട്ടില്ലോ നമ്മള
സത്യാണ് ഇപ്പൊ നമ്മളെ ഞങ്ങളെ വീടൊക്കെ വെച്ച സമയത്ത് ഇപ്പോ ഒരു നാലഞ്ച് തെങ്ങ് മുറിച്ചു അതുപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് മരങ്ങള് ഒക്കെ മുറിച്ചിട്ടാണ് നമ്മള ഇവിടെ വീട് വെച്ചത്
അതെ അതെ അതെ അതാണ് അപ്പൊ നമ്മള് പ്രകൃതിയെ സംരക്ഷി ക്കണംന്നുണ്ടെങ്കില് നമ്മള് ചെടികള് നമ്മള് ന തൈകള് നടാ നമ്മള് അ നമ്മള് നമ്മള് വഴിയെ ഇനി അതൊക്കെ ചെയ്യാൻ പറ്റ് റ്റൊള്ളൂ ഇനി സംരക്ഷിക്കണത് നമ്മളാണ്
ആ നമ്മളെ മ നമ്മളെ മക്കൾക്കും നമ്മ നമ്മളെ മക്കൾക്കും നമ്മള് പറഞ്ഞ് മനസ്സിലാ ക്കി കൊടുക്ക ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്താലേ നമുക്കിനി ഇതിനെ ജീവിക്കാൻ പറ്റുള്ളൂ കാര്യങ്ങള് നമ്മളെ അപ്പൂപ്പ മ്മാരൊക്കെങ്ങനെ നട്ടുപിടിപ്പിച്ച് അവർ മക്കൾക്കൊന്നും അറി അറിയില്ല പല മരങ്ങളെ പറ്റിയിട്ട് നമ്മളൊക്കെ ന്ന് പറഞ്ഞ് കൈഞ്ഞാല് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതായിരുന്നു ജീവിക്കണതായിരുന്നു ഇപ്പത്തെ മക്കളൊക്കെ ന്ന് പറഞ്ഞാ ഒരു മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ ആയിട്ട് ഉള്ളിലല്ലേ ജീവിക്ക്ണത് അപ്പൊ അവർക്ക് പല കായകളും കനികൾ ഒന്നും അറിയില്ല ഇപ്പ അ ഞങ്ങൾ വീട്ട് പോയപ്പോ അയനിച്ച ക്കൻ്റെ ഇത്ണ്ട് ചാടിക്കെടക്ക്ണു അ അപ്പൊന്റെ മോള് ചോയ്ക്കാ പത്ത് വയസ്സായി ആൾ ചോയ്ക്ക ഉമ്മച്ച്യേ ഇതെന്താ സാധനം ന്ന് നമ്മളെ എന്ന് പറഞ്ഞാ അഞ്ച് ആറ് വയസ് മുതലന്നെ ചെറിയ അയനി ചക്കിം അത്പോലെ തന്നെ ആത്തച്ചക്ക ഇങ്ങനത്തക്കെ അതൊക്കെ പറിച്ച് പെ കഴിച്ച് നടന്നതാ അതിൻ്റെ കുരു വറത്ത് കഴിച്ചിട്ടും ഒക്കെ നടന്ന മ കാണ് ഇവര്ക്കൊന്നും അതിനെ പറ്റീട്ട് അറിയില്ല യെന്നാ ഓക്കെട്ടോ ആ ഓക്കെ മോന് പിന്നെ